ആഹ് എന്തൊക്കെയ വിശേഷം
ആഹ് നല്ല വിശേഷം എന്തൊങ്കെളാ വർത്താനം
സുഖം തന്നെ
ആഹ് ഇങ്ങളെ കണ്ടിട്ട് കൊറേയായല്ലോ എവിടായിരുന്നു നിങ്ങള് നാട്ടുകൂടെ
നമ്മള് നമ്മള് അങ്ങനെ ഇപ്പ നാട്ടി കൂടെ ഇണ്ടാവില്ല അധികം പൊറത്തൊക്കെ എപ്പളെങ്കിലൊക്കെ നാട്ടിൽ വന്ന് പോവും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ
ആഹ് ഇപ്പൊ പണ്ടത്തെ മാതിരി കളിക്കാനും അതേപോലെ തന്നെ കൊളത്തി ചാടാനും ഒന്നും കാണാനില്ല എന്താണ് ഒന്നും ആ കാര്യമായിട്ട് എന്തെലും പരിപാടി ഉണ്ടോ
കാര്യമായിട്ടൊന്നുമില്ല പിന്നെ നാട്ടിലുണ്ടാവലില്ല പിന്നെ ക്ലാസ്സ് ക്ലാസ് അങ്ങനൊക്കെയായിട്ടിങ്ങനെ പോകും പരീക്ഷ
ഉം പരീഷ അല്ല പരീക്ഷയൊക്കെ ഉണ്ടാവുമ്പോളല്ലേ നാട്ടിൽ കൂടുതൽ കാണണ്ട് കാരണം നമ്മള് പരീക്ഷക്ക് പഠിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ഏഹ് ഒരു നമ്മുടെ ഒരു ടെൻഷനും അതേപോലെ തന്നെ നമ്മുടെ ഒരു വിരിമുറുക്കൊക്കെ കാ അങ്ങനെയൊക്കെ ഒന്ന് കൊറയാൻ വേണ്ടിട്ടൊക്കെ
ആ ശരിയാണ് പക്ഷെ നമ്മളിങ്ങനെ കൊറച്ച് ദൂരത്താകുമ്പോ എക്സാമൊക്കെ കുറച്ച് ദൂരത്താകുമ്പോ നമ്മള് അവിടെ പോകും ഇങ്ങട്ട് വരാതെ
അത് ശരിയാണ് എക്സാമൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ ഒന്നും ദൂരത്ത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒന്നും നടക്കൂല ഉം പിന്നെ ഒര് എക്സാമിന്റെ കൂടുതല് ഫോക്കസ് കിട്ടണം എന്നുണ്ടെങ്കി കൂടുതല് യാത്രയാണെങ്കി നടക്കൂല പിന്നെ നമുക്ക് ഈ വണ്ടി സൗകര്യം മറ്റൊക്കെ ഉണ്ടായൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനപിടിച്ച് നിക്കാ എന്നുള്ളൂ നമുക്ക് പറയാൻ പറ്റാ
ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ
പിന്നെ എന്താ വെച്ചാല് നമ്മള് ഇങ്ങനെ നോക്കാനുള്ള ടൈമ് ഉണ്ടാവുള്ളു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സമയം പോകുമ്പം ആഹ് നമ്മള് എന്തെയ്യും അവിടെത്തന്നെ ഇരിക്കും അത ഉണ്ടാവല് അതാണ് വീട്ടിക്കൊന്നും കാണാത്തത് പിന്നെയൊക്കെ അപ്പം
ആഹ് അപ്പ വന്ന മെയിമറ്റേ അല്ല ഞങ്ങൾ ചോയിക്ക നുമ്മ മറ്റേ നമ്മള് ആരോഗ്യം കാര്യങ്ങളൊക്കെ നോ കെടന്നുണ്ടെങ്കെ നമ്മള് കളിക്കാനുതിനൊക്കെ വര്ണല്ലോ പിന്നെ പണ്ടൊ എന്ത് നമ്മള് കൊളത്തി ചാടാനൊക്ക വന്നിപ്പോ നമ്മള് നീന്തല് ഇതൊക്ക പറഞ്ഞാല് ഇപ്പം മഴയ്ക്കെണ്ടാവുൺ ണ്ട് നമ്മളെ നമ്മളെ കൊളങ്ങളും അതേപോൽ തന്നെ കോറുകളും ഇനിയിപ്പോ പൊഴ ആണെങ്കില് പൊഴയാണെങ്കി പൊഴയേ എന്താച്ചാ അങ്ങനെ നറഞ്ഞു നിക്കണ ടൈമായിരി നമ്മുക്കയില് ചാടാനും അല്ലെങ്കി അവ്ടക്കെ ചാടി കൊടുക്കാനും അതൊക്കൊരു രസല്ലേ എന്താച്ചാല് ഇപ്പം മഴക്കാലം അ അങ്ങനത്തെ കാലഘട്ടത്തിലൊക്കെല്ലേ ഉള്ളൂളള് നമ്മക്ക് ചാടി കുടിക്കാനും അതേപോൽ തന്നെ അയിലൊന്ന് നീന്താനൊക്കരു അവസരം ഇണ്ടാവുക അപ്പം ഞാന് നിങ്ങളങ്ങനെ കാണായിട്ട് നമ്മളെ ഇന് വിളി ചെറുതായിണ്ടായിപ്പോ ഇങ്ങക്ക് എന്തേ വേറെന്തേ എന്തേലും പരിപാടി എന്തേലും ഉണ്ടോന്ന് ചോയിച്ചിട്ട് ഏഹ് അയിനൊക്ക വേണ്ടി വിളി ച്ചന്താ പിന്നെ ഇങ്ങള് എന്തോന്നു പറഞ്ഞൽ നേര്ത്തെ എന്തോ ഒരു ബിസിനസ്സോ കാര്യങ്ങൾ എന്തോ ഉണ്ട്ന്നൊക്കെ നേര്ത്തെ സംസാരിച്ചതല്ലോ അതൊക്കെ എന്തായി
ആ ബിസിനസ്സ് ഒന്ന് നോക്കണന്നിണ്ട് നമ്മള് ആ എന്ത് ബിസിനസ്സാ നിക്കില്ലാ പിന്ന നല്ലൊരു സ്കോപ്പുള്ള ഏരിയാണെ എന്ത് എജ്യൂക്കേഷൻ ബരമായിട്ട് അതായത് ട്യൂഷൻ സെന്റററൊക്കെ തൊടങ്ങിയാ ആദ്യം നമ്മുക്ക് എന്ത് ഓൺലൈനായിട്ട് തൊടങ്ങാം അപ്പൊ ഓൺലൈനായി തൊടങ്ങിയാല് ഓം കുട്ട്യോളെ കിട്ടും അ പിന്നെ ഓൺലൈനായിട്ട് ഫേമസായാല് അതായിത് ഇപ്പം നല്ല ഏഹ് ഇമ്പോർട്ടന്റ് കൊടുക്ക അത് ഈ കു കുട്ടിയൾക്ക് നല്ല ക്ലാസും അപ്പം നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാല് ആൾക്കാരന്തായാലും കൂടും അപ്പൊ പിന്നെ വേണംന്നുണ്ടെങ്കി നമുക്കൊരു എന്ത് നാട്ടിൽ എവിടെങ്കിലും ഒരു അ ഇത് തൊടങ്ങീട്ട് ബിസിനസ്സ് ഇടാം അങ്ങെന പ്ലാനിണ്ട് പിന്നെ അല്ലെങ്കി പിന്നെ വേണംന്നുണ്ടെങ്കി നമുക്കൊരു ഷോപ്പ് എന്തെങ്കിലും ഷോപ്പക്കിടാം അയിന് ഇപ്പം നമ്മള് പൊറത്തൂടെ പോയിട്ട് നല്ലൊരു കംമ്പനീന്ന് ഓഫറൊക്കെ ഇ ത്തിട്ടാ ആതായിത് ഇപ്പം എന്തേലും പ്രോഡക്റ്റ് ആണെന്നിണ്ടെങ്കില് അവ്ടെ നേരിട്ട് പോയിട്ട് വാങ്ങണ്ടി വെരും അല്ലാ ഇബ്ടുന്ന് ഡീലർമാരെ വെച്ചിട്ട് ആകുംമ്പോലേ ഏഹ് ഹേ ലാഭൊക്കെ എടുത്തേന്റെഷൊള്ള ഏ ലാഭൊള്ള ഞമ്മക്ക് കിട്ട നമ്മളെ എടനിലക്കാരെ വെക്കാതെ നേരിട്ട് ഒരു കംമ്പനി---കംമ്പനി നെ അങ്ങനെ വാങ്ങാണെന്നുണ്ടെങ്കില് നമ്മക്കതൊരു ലാഭാണ് കൂടുതൽ ലാഭം കിട്ടാൻ പറ്റുന്നുള്ള പിന്നെ പണ്ടത്തെമാരി അല്ല ഇപ്പം ഏറ്റവും കൂടുതൽ ബിസിനസ്സ് നടക്കണത് സോഷ്യൽ മീഡിയ കൂടി അപ്പ സൗ സഷ്യൽ മീഡിയ ഉപയോയിച്ചോണ്ട് നമുക്ക് നമ്മളെ ബിസിനസ്സിനെ വളർത്താൻ പറ്റും എന്താ നിങ്ങള അയിപ്രായം യിന കുറിച്ച്
ആഹ് ശെരിയാണ് നിങ്ങള് ഞങളെന്താവെച്ചാലെ ഇങ്ങളിപ്പോ ആദ്യം പറഞ്ഞ പോയൻഡ് ന്ന് പറഞ്ഞാല് ഇപ്പ വിദ്യാഭ്യാസം ത്തിന്റെ മേഖലാന്ന് പറഞ്ഞാല് ഏഹ് ഏറ്റവും കൂടുതലാൾക്കാരിക്കാണെ ഏതൊരു കാലത്തും ഏഹ് വേണ്ടൊന്നാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് അഥവാ ഇപ്പൊ ഏതൊരു കാലത്തും ഇപ്പൊ തിന്നാൻ കിട്ടിയിലെങ്കിലും കുട്ട്യോള പഠി ക്കാൻവിടുന്ന ഒരു സാഹചര്യാണ് ഇപ്പോ നിലവിലിള്ളത് അങ്ങൻണ്ട് ചെറിയവര് ഹ് പഠിച്ചട്ട് ഇനി ഇനിപ്പൊ ഒരു പാവപ്പെട്ട വീട്ടാ വീടില വീടാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഏഹ് ബാങ്കിന് കൊടുത്ത് ജെപ്റ്റി ചെയ്ത് പിന്ന ഹേ ആ അ ജപ്തിയായി അങ്ങനെ കൊറെ കഷ്ടപ്പെടുന്ന കുടുംബക്കാരുണ്ട് ന്നാലും അവരെന്തയിണിണ്ട് അയിന് വേണ്ടിട്ട് പണം കണ്ടെത്തി അവരെ പഠിപ്പിച്ചു കാരണം അവർക്ക് ഒരു പ്രതീക്ഷണ്ട് പഠി പ്പിച്ചു എന്തേയ്യും ഭാവി വേ നമുക്ക് എന്ത്യ്യും ഈ ഒരു ഇതൊണ്ട് ഉപകാരം ഇണ്ടാവുന്ന രീതില് എത്ര ലക്ഷ ങ്ങൾ കൊടുത്തിട്ട് പഠിപ്പിക്കാനും ന്താണ് നമ്മുടെ മാതാപിതാക്കൾ തയ്യാറാണെന്നില്ല അപ്പൊ എന്താച്ചാ അവര് ഹ് ഹ് അവരിങ്ങനെ അയിന് വേണ്ടി ട്ട് ഇതാക്കാണ് അപ്പൊ എന്താച്ചാ ഏറ്റവും ഇപ്പോ നിലവില് ഏറ്റവും മോസ്റ്റ് പ്രൊമിനന്റ് ഈ ഫീൽഡിൽ ഇപ്പോ നമ്മളെ ഇപ്പൊ ബിസിനസിന്റെ ഒരു ഇതിന്ന് എടുത്തോക്കിയ ഒരു വിദ്യാഭ്യാസ മേഖലന്നെ ആണെന്നാണ് തോന്നുന്നത് കാരണം എന്താച്ചാൽ എല്ലാ വീട്ടെരും ഇപ്പ നമ്മ നമ്മുടെ നാട്ടി കൂടെന്നെ നോക്കിയക്ക എത്രാങ്ങാനും വിദ്യാഭ്യാസ സാബനങ്ങളാ പ്പന്റെ നാട്ടിലന്നെ ഒരു അഞ്ചാറ് കോളേജ് വരെണ്ട് ഹേ ഒക്കെന്ന്ച്ചാല് വല്യ വല്യ അയിമ്പിനായിരം അതേപോലെ തന്നെ എഴുവയിനായിരം ഒക്കെല്ലേ കോളേജ്കളാ ഏ എന്നാലും എല്ലാ കുട്ടികളും
പിന്നെ ഏ - പിന്നെന്താന്ന്ച്ചാല് ഞമ്മക്ക് ഒരു എയെന്റി ഒരു ക് അതായത് ഇപ്പോ ഒരു സമൂഹത്തില് ഒരു കുട്ടിപോലും എന്ത് വിദ്യാഭ്യാസം ഇല്ലാതെ വളരണില്ലല്ലോ അത് നിർബന്ധായ ഒരു കാര്യല്ലേ നമ്മള് ഫുഡ് പോലെ തന്നെ ഇന്നത്തെ കാലത്ത് നിർബന്ധായോര് കാര്യണ് വിദ്യാഭ്യാസംന്ന്ള്ളേ അപ്പൊ എന്തായാലും ആൾക്കാര് ഏറ്റവും നോക്കന്തേക്കരം ഏറ്റവും ബെറ്ററായ വിദ്യാഭ്യാസം എവിടെയാന്ന് കിട്ട്കന്ന്ള്ളാണ് അയിനപ്പോലെന്തോ ക്യാഷ് നോക്കൂല. അപ്പൊ ഞമ്മള് ഞമ്മളൊരു രീതില് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുണ്ടോ അപ്പൊ അങ്ങട്ട് ന്താലും ആൾക്കാര് വരും ന്ന്ള്ളാണ്ണൊരു യാഥാർഥ്യം അപ്പം അങ്ങനത്തെ ഒരു കൊളിറ്റി യെജുക്കേഷൻ നൽകണോരു സ്ഥാപനം തുടങ്ങാ എല്ലെങ്കി അപ്പൊ ആദ്യതെന്നേ സ്ഥാപനം തോടങ്ങിയ ചെലപ്പോ കുട്ട്യാളെ കിട്ടില്ലെങ്കില് നമ്മൾ ആകെ കടത്തില് കുട്ങ്ങി പോകും. അപ്പ അയിന് പകരം ഓൺലൈനൊക്കെ ആയിട്ട് തൊടങ്ങിയിട്ട് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് എന്റെ ഒരു സ്ഥാപനത്തിലേക്കോക്കെ മാറ്റി പിന്നെ ഒരു സ്ഥാപനത്തിന്ന് രണ്ട് സ്ഥാപനം രണ്ട് സ്ഥാപനം മൂന്ന് സ്ഥാപനം ഒക്കെ ആക്കന്ന്ള്ളോരു അങ്ങനിം നല്ലൊരു ആലോചനണ്ട്. എങ്ങനെ നടക്കുംന്ന് അറീല്ല പിന്നെ ഗവണ്മെന്റിന്റെ സപ്പോർട്ട് ഒക്കെയാണ് പ്രതീക്ഷകൾ. നിങ്ങളെ പ്ലാൻ എന്തൊക്കെയ?
ആ ഞാൻ ഇതേമാരീതിെങ്കിലുംക്കെര് ബിസിനസ് തുടങ്ങണംന്ന്ള്ളതാ. ഞമ്മള് ഫീൽഡ് പറഞ്ഞാല് പ്പൊ നമ്മള് ഏ ഇതേപോലെ തന്നെ എന്തേലും കോളേജ് എന്തേലും തോടങ്ങണംന്നണ്ട് പഷേ അയ്യനെന്നോര് സാമ്പത്തിക വശല്ല ന്താചല് ഒരു ഓൺലൈൻ ആയിട്ടൊക്കെ നമുക്ക് തോടങ്ങവാണെങ്കി പക്ഷേ ഈ ഓൺലൈൻല് തുടങ്ങണന്നുണ്ടെങ്കിൽ നമക്ക് എന്ത് ചെയ്യണാ ആദ്യ വ ഒര് നല്ലൊരു ഫെയിമ് വേണ്ടിവരും നമുക്കാദ്യം ഒര് പ്രശസ്തി എന്തെങ്കിലും ഇണ്ടെങ്കിലുള്ളൂ നമക്ക് എന്ത്യ്യാൻ പറ്റ ഞമ്മള് ഓൺലൈനായിട്ട് തോടങ്ങിട്ട് കാര്യോള്ളു. ഏ പിന്നെന്താ വച്ചാ ആ അപ്പൊ അയിനനുസരിച്ച് എന്തെലും ഓൺലൈൻ ആയിട്ട് അല്ലെങ്കിൽ ചെറിയൊരു സെറ്റപ്പില് ഇപ്പൊ ട്യൂഷൻ സെന്ററോളോക്കെ ഇണ്ടല്ലോ എന്തേച്ചാല് ഒരു നാല്പതാൾക്കോ അയിമ്പതാൾക്കോ ആ അത്തരത്ത്ല്ള്ള ആൾക്കാർക്ക് ഇരിക്കാള്ള ഒരു സെറ്റപ്പില് പിന്നെ നമ്മള് നല്ല ടീ ച്ചർമാരെ കൊടുന്നിട്ടെ ചേലോർക്ക് എന്താക്കരം പല കുട്ട്യളും പലേ രീതിയില വെരാ ചേലോ - ലോല് എന്താ ടീച്ചർമാരെ നോക്കിട്ട് എന്ത്ണ്ടകും മറ്റേ ഇതില്- പഠിപ്പിക്കാൻ വിട് ന്നോര്ണ്ടാവും ചേലോര് ഈ ഒരു സ്ഥാപന- തിന്റെ ഒരു പ്രശസ്തി നോക്കിയിട്ട് വിടുന്നോല്ണ്ടാവും അപ്പോ മക്ക് ഇതില് - നല്ല ഒരു ടീച്ചർമാരെ കൊടുന്നിട്ട് അവർക്ക് അവർ - ക്കിന്റെ കൂലി കൊടുത്ത മതിയെലോ, ചെറിയ ഒരു സെറ്റപ്പില് തോടങ്ങണെന്നുണ്ടെങ്കി. അങ്ങനെക്കെള്ള ഒരു പ്ലാന് നിലവില്ഇണ്ട്. എന്താ ഇങ്ങളെ പ്ലാന് ഇങ്ങക്ക് വല്ലാ ഇതുണ്ട? ബിസ്നസ്സിന്റെ വല്ല പ്ലാനോ- അങ്ങനെതെങ്കിലും ഉണ്ടോ?
ആദ്യം കുറച്ച് പഠിക്കണംന്നുണ്ട്. ആഹാ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞ്, അപ്പോ പിന്നെ എന്ത്? മാണെങ്കി - പി. ജി കടുക്കാ പ്ലൻ ഉണ്ട്, അറിയില്ല എന്താവന്നൊക്കെ.
ആഹാ പിന്നെ ഈ ബിസിനസിനെ- പറ്റിറ്റെന്നെ പഠിപ്പിക്ക്ണ കൊറേ സ്ഥപനങ്ങൾണ്ട്. ആഹാ പ്പ അല്ല ഞമ്മള്പ്പോ ഇ... യൂട്യൂബിലെന്നെ നോക്കാണ്ന്ന്ണ്ടെങ്കി- ബിസിനസു ആയിട്ട് ബന്ധപ്പെട്ട കൊറേ വീഡിയോസ് കാണാൻ പറ്റും എങ്ങനെയാണ് അയിന്റെ- മുന്നോട്ട് കൊണ്ട്പോണ്ട് ഇപ്പോ ചിലരൊക്കെ ചെയ്‌- അല്ല ഇപ്പോ കൃഷി ഒരു ബിസിനസ് ആക്കിട്ട് ഒരു ബ്രാന്റായിട്ട് മാറ്റുന്നലോക്കെ ഉണ്ടല്ലോലേ?
ആഹാ ആഹാ... !
പിന്നെ ഇപ്പോ ഇപ്പടുത്തണ്ടായിരുന്നു, മറ്റേ കോഴിക്കോട് ഹലൂവ ല്ലേ നമ്മളെല്ലാരും തിന്നണേ, ആഹാ ആഹാ ആഹലുവ എന്ത് മറ്റേ നമ്മളെ- ആഹാ ഇന്ത്യ- പുറത്തേക്ക് എത്തിച്ചിട്ട് എന്ത ലക്ഷങ്ങളും, അതേപോലെ കോടികളൊക്കെ സമ്പാദിക്കുന്ന ഒരാളെ പറ്റിയിട്ട് ഒരു വീഡിയോ. നാപ്പട്ത്ത് കണ്ടിനു. അതെന്താച്ചാല് ബിസിനസ്- പറഞ്ഞാല് നമ്മളെ ഐഡിയക്ക- അനുസരിച്ചിരിക്കുന്നില്ല അഥവാ, മ്മള്... !
ആഹാ അതെ.. !
പരി... പരിചയിച്ചരുന്ന- ബിസിനസിനേക്കാ കൂടുതല്- നമ്മെ കൂടുതല് നമ്മക്ക്- നമ്മക്ക് ആഹാ എത്തിപിടിക്കാൻ പറ്റുള്ള ബിസിനസ്ള് ചെയ്തിട്ട് അതിനെ വിജയിക്കും. പിച്ചെടുക്ക ന്നുള്ളതാണ് കാര്യം ന്നില്ലന്ന് എല്ലാവരും പറയല് അതാണ് നല്ലനാണ്. ക്കും തോന്നിന്.
ആഹാ അപ്പോ എന്തായാലുംപ്പോ എന്തായാലും ഇ പഠിക്ക കാര്യങ്ങള് പഠിച്ചാലല്ലൊള്ളൂ പ്പമ്മക്ക്, എന്താണ് ഇതിന്റെ ഒരവസ്ഥ? എങ്ങനെത് മുന്നോട്ട് കൊണ്ട്- പോകണ്ട ന്നോക്കെള്ള കാര്യങ്ങളൊക്കെമ്മക്ക് അറിയാൻ പറ്റുള്ളൂ.
ആഹ ആഹ... !
പഠിക്കാതെപ്പതുകൊണ്ടൊന്നും നടക്കൂല ആഹാ ങ്ങള്- വല്ല പ്ലാനും ഉണ്ടോ? നമുക്ക് കോളാബ് ചെയ്തിട്ട് നടത്താൻ പറ്റിയ വല്ല പ്ലാനും ഉണ്ടോ?
ആ ഇങ്ങനെ ഞാൻ ഇപ്പോ പറഞ്ഞില്ലേ അതൊക്കെ തന്നെ നമുക്ക് നോക്കാ ഇന്ഷാ അല്ലാഹ്.
ഉം... എന്തായാലും നിങ്ങൾ കണ്ടുമുട്ടുമ്പോ നമ്മക്ക് എന്ത് ചെയ്യാ കൂടുതൽ സംസാരിക്ക.
ഉം... ഇന്ഷാ അല്ലാഹ് ന്ന ശരി!